ആ പരിപാടി ഒന്നുംല്ല ഇത- ആഹ ഇവിടെ നല്ല മഴയാ അവിടെ ആഹ-
ഇവിടെ നല്ല മഴ ഉണ്ടായിര് ന്ന് ഇപ്പൊ തോർന്നു നിൽക്കുന്ന
ആഹ ഇവിടെ അങ്ങൻ തന്നെ ഉം കഴിഞ്ഞു
എന്താണ് വെയ്നേരം സ്‌പെഷ്യൽ എന്താണ് സ്പെഷ്യല്
സ്പെഷ്യലാ സ്പെഷ്യല് ചെമ്മീൻ കറി
അടിപൊളി
ഹ് ഹ് ഹ് അവിടെ
ഇവടെ ഏ എന്താണ് വൈകിട്ട് ചപ്പാത്തിയാണ് ഇവിടെ ഡയറ്റ്- റ്റായത് കൊൊണ്ട് വൈകിട്ട് ചോറ് കഴിക്കത്തില്ല അപ്പൊ ചപ്പാത്തി ഉരക്കിഴങ്ങ് കറി സലാഡ് ഇതൊക്കെയാണ്- വെയ്നേരതെ ഭക്ഷണം
ആഹ ഇവിടെം എന്താ
കുട്ടികളൊക്കെ എന്ത്-
കുട്ടിഉം കുട്ടികളായിങ്ക കുട്ടികളായിട്ടില്ലാന്നറിയില്ല മറന്നാ
ഓ ഞാൻ കുട്ടികള് ഉണ്ടെന്നാ വിചാരി-
ഉം ഇല്ല
ആണല്ലേ
ഉം ഉ
പിന്നെ വേറെയെന്തൊക്കെയുണ്ടുവിശേഷം
വിശേഷം
മഴയാണിപ്പോളത്തെ വിശേഷല്ലേ, ഇവിടെയാ
ഓ
ഇവിടെന്നാണോ അത് രേ ചിലപ്പോ റേഞ്ചിന്റെ പ്രശ്നായിരിക്കും
ആ.. ആ.. ഓക്കെ ചായകുടിച്ചോ?
ആ... ചായയൊക്കെ കുടിച്ചു.
ഉം.. ഉം.. ചേട്ടനെവിടെ
ചേട്ടൻ ഏ... പൂജാരിയാണ് അമ്പലത്തിൽ ആണ് വരാറായിട്ടില്ല.
അ... ആ
മോന് ട്യൂഷനുപോയിട്ടിതുവരെ വന്നിട്ടില്ല. ഏഴരയാവും വരുമ്പം
ഉം ഹലോ
പിന്നെ അവിടെൊക്കെ കരയുന്നുണ്ടല്ലോ ആരോ ഏ കുട്ടി
പിന്നെവയ്യ ഇവിടാണെങ്കി, കരണ്ടില്ല
ആ ഇവിടെകറണ്ടുണ്ട്. കറണ്ടുപോയിട്ടി
ഉം.. ഉം.. ആ ഇവടേ ഇവടേ നല്ല മഴയൊക്കെയായി ഇടിയൊക്കെ ചെറുതായി ഇടിയൊക്കെയുണ്ട്
ആ... ഇവിടെനല്ല കാറ്റു ണ്ടായിരുന്നു കാറ്റ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെയിവിടെ മഴ പെയ്തില്ലേലുമിങ്ങനെ യിരുണ്ടുകൂടി നിന്നാൽ മഴക്കാലമാണെങ്കിൽ നല്ല തണുപ്പാണ്. ഫ്രണ്ടിലുപാടാണ് ആഹ, അപ്പൊനല്ല തണുപ്പൊക്കെയാണ്.
ഉം.. ഇവിടേംതണു ഇപ്പൊ, പുറത്തിറങ്ങാനേ പറ്റില്ല. എനിക്കാണെങ്കിൽ ഫാനിടാനും പറ്റൂല തണുത്തുവിറച്ച് നട ആ ഞാൻഫാനിടില്ല
ആണല്ലേ, ഇവിടയും അ ങ്ങനെയൊക്കെ തന്നെ ഞാനതുകണ്ടു മാ... മാറി ഹാളിലാകിടക്കുന്നെ അവരുഫാനിട്ടേ കിടക്കുകയുള്ളൂ. അവർക്ക്ചൂടാണെങ്കിലും തണുപ്പ് ഇപ്പാണെങ്കിൽ ഫാനി ല്ലാണ്ടുറക്കം വരില്ല. അപ്പൊനമ്മളുശല്ല്യം ചെയ്യണ്ടല്ലോ ന്നോർത്തിട്ട്.
അതെ.. അതെ.. അതെ നല്ലതാ. ഉം..
പിന്നെ തണുക്കുന്നുണ്ടെന്നുതോന്നുന്ന്
എനിക്കോ, അ എനിക്ക് നല്ലതണുപ്പുണ്ട്
ആ... ആ.. ഈ.. നൊക്കെ വരു
ഉം.. ആ.. നല്ലതണുപ്പ് എനിക്കിവിടെ
അതെ അതൊരു എന്താണുനല്ല ചൂടുചായയൊക്കെ ഇട്ടു കുടി
ഉം... ചായ, ചായ ഇഷ്ട്ടല്ലെ ടാ ഉം...
ചൂടുവെള്ളം ചൂടാക്കി
ഉം.. കൊഴപ്പമില്ല ജലദോഷം, ജലദോഷം വരുന്നുണ്ടോന്ന് എന്നൊരു സംശയം
ജലദോഷം, ആ... ക്ലൈമറ്റുമാറിയേന്റെ യായിരിക്കും.
ആന്നേ
വേറെ എന്തൊക്കെയുണ്ട്.
വേറെ പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല സുഖായിട്ട് പോണ് ഉം അങ്ങനെയൊക്കെ എത്ര നാളായി ഡയറ്റ് തുടങ്ങീട്ട്
ആ കൊറച്ചായി ഒരു രണ്ടു മാസം മ്മ് മ്മ്
ആ
ആ നല്ല വയ്യായ്ക ഇണ്ടന്ന് തോന്നന്ന്
ചെറുതായിട്ട് വയ്യായിക വരുന്നുണ്ട് ഞാനിവിടെ തണുത്തു വെറ ച്ചിരിക്കണ കാരണ അങ്ങനെ തോന്നണെ അന്നതന്നെ തണുപ്പ മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഉ ഇപ്പ മാറി ഇപ്പത വീണ്ടു വീണ്ടും ചെറുതായിട്ട് ചാർണണ്ട് ഉം അതെ പിന്നെന്താടാ പറാ മിണ്ടാണ്ട് നിക്കണ്
അല്ല അവിടെ തണുത്ത വറച്ചിരിക്കുന്നു അതുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ ആവൂ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ അതുകൊണ്ടഞാൻ മിണ്ടാണ്ടിരുന്നത്
ആണോ സംസാരി അത വിഷയമേ അല്ല അതൊരു പ്രശ്നമേല്ല അപ്പൊ സംസാരിച്ചു ഇവിടെ കറണ്ട് വന്നു
നി ചുടാണം അങ്ങനെയൊക്കെ ഇരിക്കുന്ന്
ടെ പിന്നെ ഉച്ചക്ക് തന്നെ ഭക്ഷണൊക്കെ ഉണ്ടാക്കോലോ പിന്നെ രാത്രിക്ക് വേറെ നോക്കണ്ട ആ
ആ ഭക്ഷണം തന്നെ ആയിട്ട് ചൂടാക്കിയല്ലേ തണുപ്പല്ലേ
എന്താ?
ചൂടാക്കത്തില്ലേ, ചൂടാക്കിയല്ലേ കഴിക്കുള്ളൂ. അല്ലെങ്കില് തണുപ്പല്ലേ? ചൂടോടെ കഴിക്കണ നല്ല രസല്ലേ?
ആ ഉം
പിന്നെ എന്തൊക്കെയുണ്ട് പറയ് ഹലോ പറയ്
ഹലോ
ഹലോ
ആഹ പറാ ആ ഇപ്പൊ ഇപ്പൊ കേട്ടു ഞാൻ കൊറെ നേരം ഹലോ പറയാണ്
അതെ
ആ
ഇപ്പോഴും ഉണ്ടാ അവിടെ മഴ മഴയുണ്ട
ഏയ് ഇല്ല ചാർന്നണ്ട്
ഇവിടെ തോർന്നു നിൽക്കുവ
ഉം
മഴ പെയ്യാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് പെയ്യണം.
ഉം അപ്പൊ മൂടി പുതച്ചു കിടക്കല്ലേ,
പകലൊക്കെ പെയ്യുമ്പോഴാണ് പ്രശ്നം തുണിയൊന്നും ഉണങ്ങില്ല. കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫാനിൻ്റെ അടിയിൽ ഇട്ട് വേണം തുണിയൊക്കെ ഉണക്കാൻ.
ആ ഇവിടെ അങ്ങനെ തന്നെ തുണി ഉണങ്ങുല്ല
അതെ.
ഉം
സത്യം പറഞ്ഞാ മഴയേക്കാൾ നല്ലത് വെയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? ഇച്ചിരി ചൂട് ഉണ്ടെന്നേ ഫാൻ ഇട്ട് കിടന്നാൽ മതിയല്ലോ മഴയാണെങ്കിൽ പിന്നെ പുറത്ത് ഇറങ്ങാനും ബുദ്ധിമുട്ട്.
ആഹാ
തണുപ്പ്,
ആ മഴ ആയി കഴിഞ്ഞ പിന്നെ പുറത്ത് പുറത്തിറങ്ങനെ പറ്റില്ല മടിയാണ് ആ ആ.
പക്ഷേ പുറത്ത് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ?
അത് ശരിയാ.
മഴയാണെന്ന് പറഞ്ഞു പെരടത്തിരുന്ന കാര്യം നടക്കൂല്ലല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ വേറെ എന്തൊക്കെഉണ്ട് അവിടെ വിശേഷം?
വേറെ ഇവിടെ പ്രത്യേകിച്ചു വിശേഷം ഒന്നുവില്ല.
പിന്ന പിന്നെ ഞാൻ എന്തോ നിന്നോട് ചോദിക്കാൻ വന്ന കേട്ടാ എന്തോ മറന്ന് ഞാൻ എന്താണെന്ന്.
മറന്നു പോയില്ലേ?
അതെ അതെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ച ച്ച്ഇരിക്കുയിരുന്നു ഞാന് മറന്ന് എന്താണ്ട് നിന്നോട് ചോദിക്കണന്ന് വിചാരിച്ച് എന്താന്ന് ഞാൻ മറന്നു. ഇപ്പ എന്റെ ഭർത്താവ് ഇപ്പ ജിമ്മിലാട്ട് പോകാൻ ഇറങ്ങി ഉം ഇനി ഒമ്പത് ആ ഇനി ഒമ്പതരക്ക് നോക്കിയാ മതി.
ആ നീ ജിമ്മി പോണില്ലേ?
ഞാൻ പോണില്ല ഞാൻ വീട്ടിൽ തന്നെ യോഗ ചെയ്യുന്നുണ്ട്. തന്നെ യൂട്യൂബൊക്കെ നോക്കി ഞാൻ ചെയ്യുന്നുണ്ട്.
ആ ആ.
പോവുന്നുണ്ട്.
ആ.
അങ്ങനെ യൂട്യൂബിൽ ഓരോരുത്തര് ക്ലാസുണ്ട് യോഗയുടെ ക്ലാസ്സൊക്കെ ഇണ്ട് അപ്പോ അത് നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നുണ്ട്.
ആ ആ ആ
കാരണം നമ്മള് വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ കുക്കിങ് കഴിഞ്ഞു കഴിഞ്ഞാ നമ്മൾ വെറുതെ ഇരിക്കുവല്ലേ അപ്പോൾ നമ്മുടെ ശരീരം ഇതാവും അപ്പോളാണ് നമുക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് നമ്മൾ ഇട ക്കെ എക്സസൈസൊക്കെ ചെയ്യ
ആ ഞാന് ആദ്യൊക്കെ എക്സസൈസ് ചെയ്തുരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ ചെയ്യണില്ല.
കല്ല്യാണം കഴിഞ്ഞ ശേഷമാണ് എല്ല മടിയാണ്. അല്ലെ എല്ലാർക്കും അങ്ങനെ തന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയാരുന്നു. കാലു വേദന വന്ന് കഴിഞ്ഞാൽ അയ്യോ ഞാൻ നിർത്തി എനിക്ക് വയ്യ. എന്നൊക്കെ ഞാൻ പറയുവായിരുന്നു ഇപ്പൊ ശീലായതു കൊണ്ട് നമ്മുടെ ശരീരം ഇതായത് ഇപ്പം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് പിന്നെ അതുപോലെ നമ്മള് ഡയറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാ അടിപൊളിയാണ്
ഉം ഉം
അങ്ങനെ
എടാ ശരിടാ ഞാൻ പിന്നെ വിളിക്കാട്ടാ
ആ ഓക്കേ ഓക്കേ ഓക്കേ